ആഹ എന്തൊക്കെയുണ്ട് കേൾക്കണ്ട് നിനക്ക് കേക്കില്ലേ ഇല്ലല്ല ഇന്ന് വെയിലല്ലേ നല്ല വെയില അവിടെ എങ്ങനെയാ
ഇവിടെ വെയിലാണ്
കുറെേ ദിവസ ദിവസായി ഇങ്ങനെ രാവിലെ തൊട്ട് നല്ലൊരു വെയില് കി ട്ടിട്ട്
ആഹ വെയിലൊക്കെ ഇണ്ടായ അപ്പം എന്താണ് എല്ലാ ജനവാദലൊക്കെ ഒന്ന് തുറന്നിട്ട് മറ്റത് മഴയത്ത് തുറന്നിട്ടാല് എ വിടന്നാ അറിയില്ല ഈച്ചകൾ കേട്ട് വന്നിട്ട് റൂം മാകെ ന്നറിയും
നമ്മള ത്ര ക്ലീനക്കിയാലും ക്ലീനവാ ഞ്ഞിട്ടൊന്നല്ലപക്ഷെ ഈ മഴന്റെ പ്രശ്നണ ന്ന് തോന്നുന്നത്
പക്ഷെ ഇ ആ ഇവിടെണ്ട് ണ്ടല്ലോ അങ്ങനെ ഈച്ചനെ കാ കാണലേ ഇല്ല ഇമ്മ ന ല്ലോണം വൃത്തിയാക്കും
ആഹ ഇവിടെയില്ല പക്ഷെ പൊതുവേ എല്ലോടത്തും ഉണ്ട് പറയിണകേൾ ക്കാ
ആഹ് ഇപ്പൊ എവിടുന്നാ എനിക്കറിയില്ല കാണണണ്ട് പക്ഷെ എനിക്ക് സാധനത്തിനെ കാണ ന്നത് തന്നെ അ റ പ്പാണ്
ആ അത് മുഖത്ത് കൂടെ എങ്ങനെ എങ്ങനെ നട അന്നെ ഫുഡ് അയക്കുമ്പോഴക്ക നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊ ഈ ച്ച വന്നല് വീട്ടിൽ നല്ലോണം ഉണ്ടവും ങ്ങളെല്ലരും കൂടിച്ചെന്നാലേ അത് ഭയങ്കര ബുദ്ധിമുട്ടാ
ഇ ക്ക് ഒന്നിനെ കാണുന്നത് തന്നെ ഒരു വൃത്തിക്കെ ടാണ്
ആഹ
ഇപ്പ എന്തായാലും ഇന്നില്ല ഒന്നാമത് എന്താ വെച്ചാല് റൂമിന്റെ തൊട്ട അപ്പുറത്ത് തന്നെ അടുത്ത വീടിന്റെ വേസ്റ്റ് കൊണ്ട ഇ ടുന്ന സ്ഥലമാണ് അപ്പൊ ഞ് അവിടന്ന് എങ്ങാനും വരിയാണോന്ന അറിയില്ല എന്താ അറിയില്ല
ആ വേസ്റ്റ് അങ്ങനെ ഇണ്ടായാലും ഉണ്ടാവും പിന്നെ ഇപ്പ ഈ മഴക്കാലയിട്ട അത്യാവശ്യം നല്ല രീതിയിലുണ്ട് എല്ലാ വീട്ടിലും ഇങ്ങനെ പറയണേ കേക്കാം അപ്പൊ നമ്മളിപ്പോഒ രു ഈച്ച ഉണ്ട്ന്ന് പറഞ്ഞാ തന്നെ അതിപ്പോ അവിടെക്കെ അത്യാവശ്യം നല്ലോണംഉ ണ്ട് അപ്പ അങ്ങനെ പറയും ഇന്നിപ്പോ ഈ പറഞ്ഞ പോലെ
അടുക്കളയിൽ ഒന്ന് രണ്ട് ഈ ച്ചനെ കളെ കണ്ട് എനിക്ക് ആ ഒന്ന് രണ്ട് ഈച്ച ഇവിടെ അകത്ത് നമ്മ ഞാൻവേഗം പ്പെട്ടെന്ന് എല്ലാം അടച്ചിടും അപ്പൊ അത് രണ്ടെണ്ണം പെട്ടു പോയ കഴിഞ്ഞ് പിന്നെത ങ്ങനെ ണ്ടട്ടോേള പൈസ അ വേറെ പൈസ കൊടുല്ല
എല്ലാം കേട്ടു
അതെന്താറിയൊ അവരെയൊന്നും ചൂടാവണ്ടേ ഞാൻ ഫോൺ വിളിച്ചിട്ടാണ് വാപ്പവരിത
അല്ലാത്ത കാണ്നില്ലല്ലോ കാണൂലല്ലോ വിളിക്കണല്ലേ കേ
അത് ശരിയാ അല്ലെ എല്ലാരും പറയലല്ലേ നമ്മളോ ടിപ്പം നമ്മള് എത്രയേ രാവിലെ എത്രത്തോ എത്രത്തോലം പണിയെടുക്കണ്ടേ ഞാൻ രാവിലെയൊക്കെ മൂക്കോണ്ട് ക്ഷാ ഞാ ചാ വരക്കല എന്നാലും അതൊന്നും ആരും കാണൂല എന്നിട്ട് പിന്നെ ഞമ്മളെന്തെങ്കിലും ഒന്ന് ഫോണുമ്മേ നോ ക്കേ ഫോണിലിങ്ങനെ വിളിക്കേ എന്തെങ്കിലും ചെയ്ത അനക്കെപ്പോഴും ഇതാ പണിയാ ചോദിക്കും ഞാൻ പറയാ ആ ഞാൻ രാവിലെ ഞാൻ ആ മോട്ടർ ഇട്ട് ആ സ്വിച്ച് ആണ് ഇട്ടിട്ട് ഇങ്ങട്ട് പോന്നെ അപ്പോ അടുക്കളയിൽ ചോറായി കറിയായി ഇന്നെന്താ വേണ്ടിയന്ന് എന്നോട് ചോയിച്ച് ഒക്കണ്ട് ഒക്കെ ക്ലീൻ ആക്കി അങ്ങനെയാ ഞാനോട് പറയല്ല അപ്പെന്നെ ഓൽക്കന്നറിയാം ഞാൻ അങ്ങനെ ഒട്ടും കൊറഞ്ഞു കൊടുക്കും
അങ്ങോട്ട് പറയില്ലേ
ഞാൻ നല്ലോണം പറയും ഇതിന്റെ ഉള്ളിലിട്ടോ ജനല് അടച്ചിട്ട് വാതിലടച്ചിട്ട് നല്ലോണം പറയും
ആരും കേൾക്കാതെ
അങ്ങനെ എനിക്ക് ഇന്നെ എന്താകുമ്പ ഞാൻ വാതിലടച്ച് അവരെയാരെയും എനിക്ക് ചീത്തകിട്ടിയാലോ അടികിട്ടിയാലോ
അങ്ങനെ പിന്നേ പിന്നെന്താണ് വിഷയം മാറിപ്പോയി
ഉം ശരി
എന്തേലും എന്നിട്ട് പിന്നെ എന്താണ്
ഫുഡ് കഴിച്ചിട്ടില്ല എന്ന പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് കുറച്ച് നേരൊക്കെ ഒന്ന് എന്തെങ്കിലൊക്കെ നോക്കണ്ടേ വിരിച്ചിങ്ങനെ വേറെ വഴയിലേക്ക് നീങ്ങി
ഓ അയ് ശരി ഞാന് മ്മ് എന്താ പറയാ ഞാനാണെ നമ്മള് ഈ പറഞ്ഞ പോലെ ഫാൻ ഇട്ടിട്ട് പിന്നെ ഞാൻ ഇങ്ങനെയെണീച്ച് പോന്ന് ഇപ്പം എന്താ പറയ ഫാൻ ഓഫ് ആക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞാ ശരിയാട്ടോ നമ്മളിങ്ങനെ ശ്രദ്ധിക്കണോല്ലോ ഞാൻ പൊതുവെ ഇങ്ങനെ എല്ലാ ലൈ റ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കലൊക്കെണ്ട് പക്ഷെ ഞാനിപ്പോ അവിടെ ആള് ഇരുന്നീനി ഞാനും പെട്ടെന്ന് എണീറ്റ് പോയി ഇങ്ങട്ട് പോ ന്നു റൂമക്ക്‌ പോന്നു അപ്പ ഞമ്മള് ഇപ്പം എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ
ഉം അല്ല ഹസ്ബന്റിന് ഇപ്പം ഡ്യൂട്ടിയില്ലേ ഇന്നില്ലേ
പ്പ ഈ നേരാവുമ്പോ വരും ഇത്ര ടൈം പന്ത്ര രണ്ട് മണിവരേക്കോള്ളു
ആ എന്താ പറഞ്ഞ ജോബ് എന്താ പറഞ്ഞേ
ഡ്രൈവറ്
ആ എന്തില്
ഗ്യാസിൻ്റെ
ആ ആഹ് ആഹ് ആഹ് ഏ പന്ത്രണ്ട് മണി വരെ ഉണ്ടാവുള്ളൂ
ഉം- ഉം അത്രേ ഉള്ളൂ അതിന അത് കഴിഞ്ഞ ഫ്രീ ഞാൻ കണ്ടോളം സംസാരിച്ചിരിക്കും നമുക്ക് നല്ല ക്വാളിറ്റി ടൈം ഉണ്ടാവും അതുകൊണ്ട്
ആഹ് സാലറി ഒക്കെ ഇണ്ടാവോ
കുഴപ്പല്ല കുഴപ്പല്ല ന ക്ക്‌ വെക്ക് വലിയ അങ്ങനെയല്ല പക്ഷെ കുഴപ്പ ഇല്ലാത്തൊരു അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ
ഉം അല്ല വീട് ആ വീടൊക്കെ വെച്ചതല്ലേ അപ്പൊ പിന്നങ്ങനെ അഡ്ജസ്റ്റ് ആഹ് അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയിട്ടാതെ ഗൾഫ് പോയിനിയോ
ഇല്ലില്ല ഞാന് ആള് ആദ്യം കേയറി പണി ജോലി ഇതാ ചെറുപ്പം പ്ലസ്റ്റ്ടു കഴിഞ്ഞ ഉടനെ ആൾക്ക് ഭയങ്കര ഇഷ്ടാ ഭയങ്കര പാഷനാ ഡ്രൈവിങ് അപ്പൊ ഭയങ്കര ഇഷ്ട അപ്പൊ രാത്രിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ട കാടും മരൊക്കെട്ട് അങ്ങനെ പാർക്കിലൊക്കെ പോയിരിക്കുക അതൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെ നമ്മള് നൈറ്റ് ഡ്രൈവ്. നമ്മൾ ഇപ്പോൾ എവിടെുന്നെങ്കിലൊക്കെ കുറച്ച് നേ ലേറ്റ് ആയി വരു മ്പൊഴെക്കെങ്ങനെ കുറെനേരം നമ്മളങ്ങനെ അങ്ങനെ പോകൂല്ലേ? നല്ല റോഡാണെങ്കിൽ. നല്ല ഇങ്ങനെ പോകാ -
അതൊക്കെ ഇഷ്ടാവലേ ആ ഉം അപ്പൊ ഫ്രീയാണ് രാവിലെ നേരത്തെ പോവോ.
ആ രാവിലെ ഒരു അഞ്ച് നാപ്പതൊക്കെ ആവുമ്പോ പോകും. ആളന്നെ വിളിക്ക ഞാന എണിക്കണെങ്കി
ആഹ അ പൊകുമ്പ ചായയും ഒക്കെ ഉണ്ടാക്കി
ഒന്നും വേണ്ട അതൊന്നും വേണ്ട. ഒരു ദിവസം ഞാാനിങ്ങനെ കിടക്കണണ്ട ഇങ്ങനെ ആയപ്പള്ളല്ല ആ കല്യാണം കഴിഞ്ഞ സമയത്ത്. എന്താ പറയാ ഇങ്ങനെ കണ്ടിട്ട് ആള് പറഞ്ഞ് ഈ ഇങ്ങനെ കിടന്നുറങ്ങണ്ട എനിക്ക് പത്തിരിയും ചായയൊക്കെ വേണംന്ന് പറഞ്ഞാണ്ട് എന്നെ കൊണ്ടുണ്ടാക്കിപ്പിച്ചെനേ ഒരീസം. പിറ്റേന്ന്നോട് ആ ചിലൾക്ക് രാവിലെ ആ സമയത്തൊന്ന് ഫുഡ്കഴിക്കാൻ കഴിയൂല്ല. ലെനു ഹെവിയായിട്ട് മ് ആഹ ഇപ്പാള് പറഞ്ഞ് ഇനി മേണ്ടട്ടോ മജിക്ക് പത്തിരി ഉണ്ടാക്കണണ്ട്. പിറ്റിയന്ന് രാവിലെ അവ പറന്നെ വേണ്ടട്ടോ ഇനിക്ക് ഇനി വേണ്ടന്ന്. പിന്നെ അങ്ങനെ അങ്ങനെ ഇതില്ല. ഇവിടന്ന് കഴിക്കലല്ലോ? ഒന്നും കഴിക്കൂല പിന്നെ ഏഴ്മണി ആകുമ്പോ പുറത്തുന്ന് കഴിക്കും.
നോക്കിയാൽ മതിയല്ലോല്ലേ അപ്പൊഴേക്ക് എന്തെങ്കലുമൊക്കെ ഉണ്ടാക്കിയാ ആ
ആ ഉച്ചക്കത്തെ ചോറും ഇല്ല ഇല്ല പിന്നെഅങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുംല്ല. സത്യം പറഞ്ഞാല് എന്തെങ്കിലും അങ്ങനെ അയച്ചോളിൻ. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ഈ ഫോൺ വിളിക്കുന്നതു കാണുമ്പൾ ഭയങ്കര അവർക്കൊരു ദേഷ്യംആയിരിക്കുമല്ലോ. ദേഷ്യല്ല അങ്ങനെയുള്ള ചില സമയത്ത്. എല്ലാ സമയത്തും അല്ല. നമ്മള് ചില സമയത്ത്. അപ്പൊ ഇന്നലെ ഞൻ ഇങ്ങനെ രാത്രി ഫോൺ വിളിച്ചൊണ്ടിരുന്നപ്പോ പറഞ്ഞു ആ എന്താ ആ ആള് പറഞ്ഞ് കടല വെള്ളത്തിടാൻ മറക്കണ്ടട്ടോ പുട്ടായിരുന്നു പിറ്റേന്ന്. ഇപ്പൊ കടല വെള്ളത്തിടൻ മറക്കണ്ടട്ടോ കടല വെള്ളത്തിടൻ മറക്കണ്ടട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ആ ഞാൻ എ അത്രക്കെകുറെ അക്ക് അടുക്കള കീന ക്ലീനാക്കക്കി വെച്ച് വന്ന അപ്പൊ ഞാൻ കടല് വെള്ളത്തിട്ട് രാവിലെ ഉണ്ടാക്കിട്ടോ. അപ്പൊ ഉണ്ടാക്കി ഞാൻ കാറി വച്ചിട്ട്. ഞാൻ പുട്ടിലക്ക് കറി വെക്കും. കുല പിന്നെ ആർക്കും വേണ്ടി കറിണ്ടാകില്യ. കയറിയില്ല ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം കറി ഒന്നും എടുത്തിട്ടുവന്നില്ല ആരും. ആ എടുത്ത് ഞാൻ ആകെയുള്ള ഒരാളാണ് അപ്പം ഞാന് ഫോൺ വിളിച്ച് ചോദിച്ചു ഇങ്ങള് പുട്ട് തിന്ന് ചോദിച്ചു. ആഹ് ഞാൻ പുട്ട് തിന്നണോ. എന്തേ അപ്പ പറഞ്ഞു എന്ത് കൂട്ടിയായിരുന്നേ കറി ഒഴിച്ചിലേ വെച്ച് ഇല്ലാരന്ന്. അപ്പൊ അവനെ അപ്പ എനിക്ക് ദേഷ്യം വന്ന കാരണം ഒരാൾക്കും വേണ്ടിട്ടാ ഞാനാ ആ കറി ഉണ്ടാക്കിയത്. അത് അതേപോലെ എടുത്ത് ഫ്രിഡ്ജ് വെച്ച്. പക്ഷെ അങ്ങനെ നിർബ്ബന്ധംന്നുല്ല പാലോഴിച്ചോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കഴിക്കും. അഡ്ജസ്റ്റ് ചെയ്യും.
പുട്ടിലോ?
അത് പുട്ടില് പാലൊഴിച്ചക്കെ കഴിക്കാ. പാല്, പാൽപ്പൊടി, പൽപൊടിയിണ്ടെങ്കിൽ എന്തൊക്ക ഇടാണ് കാണ. അപ്പ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട. ഞാൻ അങ്ങനെയൊന്നും കയിക്കൂല കേട്ടോ. ഓരോരുത്തരും ഓരോതല്ലേ ആളങ്ങനെ കഴിക്കും. അങ്ങനെ പിന്നനിയിപ്പോൾ അങ്ങനെ ഈ നിർബന്ധൊന്നുമില്ല ഈ ഇപ്പ അത്ണ്ടാക്കണം ഇതിപ്പ ഇണ്ടാക്കണം അങ്ങനെയൊന്നുമില്ല.
ആഹ
അങ്ങനെയക്കെ
ചായ ഒഴിച്ച് കഴിക്കണ കേട്ടക്കണ പാലും പൽ പൊടിക്ക
ചാല് ആ ചായ ഒഴിച്ച് കുടിക്കണ് ഞാൻ ചെറുപ്പത്തിൽ കസിൻസ് ഒക്കെ കുടിക്കും
ആ എനിക്കിഷ്ടാണത് എനക്ക് കറിവേണ എനിക്ക് അങ്ങനെ കറിയണന്നുമല്ലട്ടോ
അതെ
ഒന്നില്ലും അങ്ങനെ കറി വേണൊന്നും നിർബന്തമൊന്നുമില്ല
ആ എനിക്ക് പുട്ട് അത് അഛേൽക്ക് അ ആ തേങ്ങല്ലേ അതിന്റെ ആവിത്തെ തേങ്ങ അത് അത് മാത്രം കൂട്ടി കഴിക്കണ ഇഷ്ടം എനിക്ക് ഒന്നും പഞ്ചാര ഒന്നും കറിയൊ ഒന്നും ഇടണ്ട ഇഷ്ടല്ല ഇതിപ്പോ ദോശയിലൊക്കെ അങ്ങനെ കഴിക്കും
എന്തേ പാലിയിച്ചിട്ടോ
അതെ
ആഹഹ
സുഖാണ് ഒരു പിന്നെ എന്തായാലും പാല് പ ആ പത്തരി പാല് ആ അത് നല്ല ടേസ്റ്റാ
ഇപ്പം നൂൽപുട്ട് പത്തിരി അതൊക്കെ ഞാൻ അങ്ങനെണ്ടാക്കും ട് പക്ഷേ ആൾക്ക് ആള് എങ്ങനെ കഴിക്കും ഞാൻ വിചാരിക്കും ഇത് വിജിത്ര ജീവിയാ
അതുപോലെ ഒരാള് വിളിച്ചപ്പോ എന്റെ അടുത്ത് പറയാണ് കൊയ്ക്കട്ട ഇട്ട്ണോ കോയിക്കോട്ട
ഞാൻ കേട്ട്ണ് പക്ഷെ എന്തായിരിക്കും ആ സാധനം ആ ആവിൽ വേവിക്ക്ണതായിരിക്കും
ആ ആണ് എനിക്ക് ഞാന് കേട്ട്ണ് പക്ഷെ എനിക്ക് സംഭവറീല അതേപോലെ മസാലോണ്ട് ഇത്ണ്ടാക്കും പൂവട ഇണ്ടാക്കും മീനൊക്കെ ഇട്ടിട്ടല്ലോ ഇത് പാകാമന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ കേട്ട് അൽഭുതപ്പെട്ടുപോയി
ആ അത് ആവിൽ പൂവാട എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മള് ആവിൽ വേവിച്ചിട്ട് ഇലയട അങ്ങനെ അത് അല്ലെങ്കിൽ മുക്കി പൊരിക്കും മുക്കി പൊരിക്കിണേ കാണോ അതോ ഇത് ആവിൽ വേവിക്ക്ണേക്കോ
ക്ക്ണേക്കും എന്താ മസാലൊക്കെ ഇട്ട് ചമ്മന്തി പൊടിയൊക്കെ ആക്കി ഉണ്ടാക്കിട്ട് ചിക്കൻ ഇടുംപോലെ മീനും പൊരിച്ചിട്ട് ഇടുക
മീനോ ചിക്കൻ ആവുമ്പോ പിന്നെ നമ്മുക്ക് അഡ്ജസ്റ്റ് ചെയ്യേര്ന്നു
ഇ നല്ല ടേസ്റ്റ് ആണ്
തന്നെ ചെലപ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഉം അ ശരി കോഴിക്കട്ട കോഴിക്കട്ടന്ന് പറിണത് തേങ്ങിം പഞ്ചാരിം ഇട്ടിട്ടില്ലേ ല്ലേ
തറി ഇടുഎന്നുള്ളത് എനിക്കറീല എന്താ തേ ഇത് ഇടുംന്നാണ് ചെറേ എന്താ ചെറിയ ചെറിയ ഉരുളയാക്കിട്ട് നീളത്തിലുള്ള നമ്മളെ ഈ ഇതുണ്ടാവൂലേ ഉന്നക്കായന്റെ ഒക്കെ ആ ഒരു സൈസിലോട്ട് ആക്കിയിട്ട് പുഴുങ്ങിയെടുക്കുകാണ്
എന്നിട്ട് പിന്നെ അ എന്ത് പച്ച ആ
അല്ലങ്കിൽ കറി വെച്ചിട്ടോ ഞല്ലെങ്കിൽ പൈ പോലെ തേങ്ങ അങ്ങനൊക്കെ ഇട്ടിട്ടോ എങ്ങനെയെങ്കിലും കഴിക്കാവോ എനിക്കറിയില്ല
ആത് ശരി ഏ ഞാന് കേട്ടത് ഇപ്പൊ അതിൻ്റേ ഉള്ളില് തേങ്ങിം പഞ്ചാരിം ആക്കിയിട്ട് അത് ഉരുട്ടി ഉരുട്ടിള്ളതാണ് കോഴിക്കട്ട നമ്മളി പരത്തി പത്തിരി പോലെ ആക്കിട്ട് അതിട്ടിട്ട് ഇല എലേല് ഉണ്ടാക്ക്ണത് പൂവാടാ
ആ എന്നാ ഓ കേട്ടോ ഞാൻ വിളിക്ക